അ
കേക്കുന്നില്ലേ
ആഹകേക്കല് കൊറവ
ആണോ റയ്ഞ്ചിന്റെ പ്രശ്ണംണ്ടോ
ആ അവിടുത്തെ സൗണ്ട് കുറവാണ് റ്യാ എങ്ങനെ
എന്തൊക്കെ ഫുഡ് കഴിച്ചോ
ഇല്ല മക്കക്ക് കൊടുത്തണ് ഞാൻ നോമ്പ് നോറ്റിന അപ്പൊ നോമ്പ്ർന്ന് ഇങ്ങനെ മക്കക്ക് ഒക്കെ ചോറ് കൊടുത്ത് ഒരർക്ക്ത്ത്ന്ന്
ആണോ ആ എന്താന്നത് സ്പെഷ്യല് നോമ്പായിട്ട്
എ സ്പെഷ്യൽ ഒന്നുല്ല ഇവരിം കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല
ഹാ ആണോ ആഹ് ഹാ
അല്ലാത്തൊൽക് ഏതായാലും വാണം ഇണ്ടാക്ക
ആ അത് ശരിയാ കൊറെേ ആളുണ്ടോ വീട്ടില്
കൊറച്ച് സൗണ്ടില് പറിട്ടോ കൊറച്ച് കുറവാണ് സൗണ്ട്
ആണോ ആ കൊറെ പേരുണ്ടോ വീട്ടില്
ആ ഇണ്ട് ഇവടെ ഹസ്ബൻഡ്ണ്ട് ഉമ്മണ്ട് പിന്നെ
ആ ആ ആ പഠിക്കാണോ
ഏഹ് മക്കളോ അല്ലേ ഒരാള് യു കെ ജി ആണ് മറ്റോൾ
ആ ഇങ്ങള് ജോലിക്ക് പോവ്ണ്ടോ എന്തേ
എ ആയെ അത്
ജോലിക്ക് പോന്ണ്ടോ
ക്ലിയറാവ്ന്നില്ല
അല്ല ഇങ്ങള് ജോലിക്ക് വല്ലോ പോണണ്ടൊ ചേയ്ക്ക
എനിക്ക് ഒന്നര വയസ്സായ രണ്ട് കുട്യള്ണ്ട്
ആ ആയൊ ആ ജോലിക്കോല് പറ്റൂലല്ലോലെ
ഉം അതാലൊയ്ക്കന്നെ വേണല്ല ഓലട്ട് എരട്ട കുട്യാള ഇപ്പടുത്തത് കയ്യും തോന്ന്ണ്ല്ല
ആ അത് ശെരിയാ
ഏ
ആഹ് ആഹ്
ഓലെ ഓ ഒറക്ക്ണ സമയത്ത് കിട്ടൊള്ളൂ വിളിക്കാനൊക്കെ
ആഹ് ആഹ്
അപ്പോ യങ്ങനെ ആഹ് ഓല്ങ്ങനെ സൗണ്ട്ണ്ടാക്കീട്ട് കഴിക്കൂല വീട്ട്ക്കെ ഇങ്ങ്ള് വീ ട്ട്ക്ക് വിളിച്ചിട്ടില്ല ഇമ്മന്ന് വിജാരിച്ചിണ്ടാവെ എന്തപ്പോള് ച്ചാത്തെ ഇന്ന് കായി ച്ചുമ്മാൻ്റെ സൗണ്ട് കേ ക്കാഞ്ഞ എടങ്ങേറാ വിളിച്ച്ന്നെ ഇൻക്കൊരു ഒഴ് വുംകിട്ടില്ല
ആ
ഇവരൊന്ന് ഉറങ്ങീണ് ഇവര് ഉച്ചക്ക് ഒർങ്ങാത്തൊണ്ടേ എങ്ങനെ
യാത്രക്കെ പോവല്ണ്ടോ
എവ്ട്ക്ക്
അല്ല എവിടക്കേലൊക്കെ യാത്ര പോവല്
ആ അല്ലേ ഇവരിം കൊണ്ട് ഒട്ക്ക് ഒട്ക്കുകയ്യൂല ഇവരിം കൊണ്ട്
ആ ചെറിയ കുട്യാളായതോണ്ട്ലെ ഇതിന് മുമ്പ് പോയിട്ടില്ലേ അപ്പൊ
ഇവരെ ഇവരിം കൊണ്ട് പൊർത്തറങ്ങിയാ അന്ന് പിന്നെവർക്ക് അസുഖേക്കാ ന്തേലും അസുഖം പിട്ച്ചാലേ
ആ ഇനിയിപ്പോ വൽതാവാതെ പോവാൻ പറ്റൂലല്ലോ ലെ ആ
ആമീൻ
ഏ
എങ്ങനെ
അല്ല ഇനിയിപ്പോ കുട്ടികള് വലുതാവാതെ പോവാനും
ആ കേൾക്കണില്ലാന്ന്
ഹലോ ഹലോ
എന്താ ചോയിച്ചേ
അല്ല ഇനി കുട്ടികള് വലുതാവാതെ പോവല് റിസ്ക്
ആ ആ ഞാൻ വീട്ടക്കന്നെ പോണത് അല്ലെ ആങ്കൾക്ക് ഓട്ടണ്ടോ ഓന് അവ വരാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോരെ
ആ
വെല്ലോള് മദ്രസെ ചേർത്തോണ്ട് ഇപ്പഴ് അങ്ങനെ പെട്ട ആ അങ്ങനെ മദ്രസക്കൊന്നും പെട്ട് മദ്രസയുണ്ടായൊണ്ട് അങ്ങനെ പ്പൊ വൈബൂല്ലാ
ആ
ന്നാളൊന്നു പോയി പോന്നതാ പിന്നെ പോയിട്ടില്ല
ഏയ് ആ
ഇങ്ങെക്ക് എത്ര മക്കളാ
എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല പഠി ച്ചോണ്ടിരിക്കയാണ്
ഇങ്ങള് പറക്കാന്ന് വർക്ക് എന്തേലും ചെയ്യണ്ടോ
ഇല്ല ഇല്ല ഞാൻ പഠിക്കാണ്
ആ
ആ ഡിഗ്രി എത്തിക്കണു
ഏതാ കോഴ്സാ
ഏ
ഏതാ പഠിക്കണ കോഴ്സ് ഏതാ
ഞാന് ബി എ ആണ്
ആ ബി എ
ആ ബി എ ഇംഗ്ലീഷാണ്
ആ
ആ ആ റേഞ്ചിന്റെ വല്ല ഇഷ്യൂണ്ടോന്നല്ലേ അവിടെ ഹേം
ആ ഞാൻ റൂമിലായൊ റൂമിലായോണ്ടെ ഇവിടെ റേഞ്ച് ഒക്കെണ്ട് ഇപ്പൊ കൊറചൂസണ്ട് ഫോണ്നെ എന്താറില്ല മക്കളെൽ എ ഇപ്പോളും മക്കളെ കൈയില പോണ്
ആയിരിക്കും അല്ലേ എപ്പളും
ആഹ് ആ ഓലെങ്ങനെ എപ് ഇപ്പഴും ഓൽക്ക് എന്തെങ്കിലും വീ അത് വീഡിയോസൊക്കെ ഇട്ടുകാണും ഞാന് സോസമ്മിലൊക്കെ വിട്ട് കൊറച്ച് അകലെ വെച്ചിട്ടാന് കൊടുക്കല്. ഇപ്പ അതൊന്നും ഒക്ക് പ ഓൽക്ക് തന്നെ വേണം ആ ആഹ് ഫുള്ള് തോണ്ടണം ഒരു വീഡിയോസ് ഫുള്ളായി കാണൂല്ല അതിന് മുന്നേ അടുത്ത വീഡിയോസ്
ആഹ് അപ്പ നെറ്റും കഴിയുവല്ലോ വേഗം
ആഹ് നെറ്റ് കയ്യും
ആഹ് ടി വി ഇല്ലേ അപ്പൊ ടി വി ഒക്കെ പിന്നെ ഫോൺമക്കല്ലാ വരൂലല്ലോ
ടി വി ഇല്ല ടി വി ഒക്കെ പിന്നിങ്ങനെ സാവധാനം ഞങ്ങള് ഒരു വർഷമായിട്ടുള്ളൂ വീട് പണിങ്ങാട്ട് കഴിഞ്ഞ് പോന്നു ഡ്രസ്സ്‌ ഫുള്ള് പണീന്നും ആ കഴിഞ്ഞി ഇല്ല ഞങ്ങള് ഞങ്ങള് നിക്ക്ന്ന ആ ആ നിക്കണ വീട് പെട്ട ഇതായപ്പളേ അ ആക പൊളിഞ്ഞതായിന് അപ്പം ഇപ്പൊക്കെ വീട് ഓടൊക്കെ വീണ് ഒരുവിധായിന് അപ്പോത്തേക്ക് ഞങ്ങള് കഴിഞ്ഞ
ആഹ്
ഇപ്പ ഒത്തിരി പെട്ടെന്ന് ഞങ്ങള് ഇതീക്ക് വരലും അന്ന് ഉച്ചക്കാണ്ട് മഴ തൊടങ്ങിയതാ കഴിഞ്ഞ വർഷം
ആഹ് മഴ പെയ്യുമ്പ നല്ല റിസ്കാണ്ലേ ചോർച്ചൊക്കെ ഉണ്ടാവക്കാരംല്ലേ ല്ലേ
ആ അപ്പൊ ഞങ്ങള് പെട്ടന്ന് വീട് പണി ഫുള്ളായില്ല അയ്ന്റെ മുന്നെന്നെ ഒരു ബാത്റൂം ഒരു അടുക്കളേം ശരിയാക്കിയാണ് പെട്ടെന്ന് കേറിയതാ
ആണോ ആഹ് പൊഴൊക്കെണ്ടോ വീടിന്റെ അടുത്ത്
ആ ഞങ്ങള് വീടുന്ന് നോക്കിയാ തന്നെ
ആഹ് അതോണ്ടായിരിക്കുന്നല്ലേ
ആ അതിന് താഴെ വീട്ണ്ട് ഞങ്ങൾക്ക് കൊറച്ച് ഉയരത്തിലാണ് വീട്
ആഹ് ആഹ് അടിയൊഴുക്ക് എന്തേലും ഉണ്ടാവായിരിക്കും
ഞങ്ങള വീടിന്റെ മുമ്പിക്കൂടി തന്നെ റോഡാണ്
ആണോ ആഹ് അപ്പൊ മഴ പെയ്യുമ്പോ വേഗം ഇതാവല്ലോല്ലേ മഴ പെയുമ്പോ പ്രശ്നവൂലെ അപ്പൊ പുഴൊക്ക നിറയു
ഇല്ല ഞങ്ങള അയിന്റെ താഴെ കുറേ വീടുണ്ട് നോക്കിയാല് ഞങ്ങൾക്ക് നല്ല കാഴ്ചയാണ് ഞങ്ങ ഉയരത്തിലായതുകൊണ്ട്
ആഹ് അവിടെ തന്നെയാണോ എന്നിട്ട് പുതിയ വീട് വെച്ചിക്ക്ണ്
പുതിയ വീട് ഇവിടെയാണ് ഞങ്ങള് പുഴെന്റെ അടുത്താണ് പഴയ വീട് കുറച്ചും കൂടി ഒരു കാട്ടിന്റെ ഉള്ളിലാ
ആണോ ആഹ് നല്ല രസായിരിക്കൂല്ലേ കാണാനൊക്കെ
ആഹ് കാണാൻ രസാ
ആഹ് അത് ശെരി ആരും ഉണ്ടാവൂലക്കല്ലേ കാടായ ഇതൊണ്ട്
ആ ഇവിടെ ആവുമ്പോ നമുക്ക് വാനങ്ങളും സൗണ്ടും ഇതും ഒക്കെ ആയിട്ട് ഒരു ആ ആൾക്കാര ഒരിത് കിട്ടുവേ ആ റോഡ് സൈഡില നമക്ക് റോഡ് സൈഡിലയാലും ആയൽവാസികള് എങ്ങനെ
അല്ല പുഴയാവുമ്പെ പൊഴെന്റാട് കുറച് ബുദ്ധിമു
ആ പക്ഷെ ഞങ്ങക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് വരൂല ഞങ്ങത് പോയാൽ ഞങ്ങളത് ദൂരെ കൊറ കാണാൻ നല്ല കാഴ്ചയാണ് പക്ഷെ ഞങ്ങള അടുത്തേക്ക് വെള്ളം കയറി അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് ത ആ ദൂരെ നിന്ന് കാണാ അത്രേള്ളൂ ഞാൻ ഞങ്ങളെ താഴന്നെ ഒരുപാട് വീടുകളുണ്ട്
ആഹ് ഇപ്പോ ഓരിക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ കാരം
ആ ഓ ഓലെ ചില ആ വെള്ളം അവർക്ക് കൊറച്ച് മുന്നേ നല്ലൊരു വെള്ളപ്പൊക്ക വന്നിനല്ലോ
ആഹ് ആഹ്
തായ ഒന്ന് രണ്ട് വീടുകളൊക്കെ എടുത്തക്ക് വന്നണന്നള്ളൂ അല്ലാത്ത കുഴപ്പൊന്നുമില്ല ഞങ്ങളിങ്ങിട്ട് ഞങ്ങളെ മേല റോ ഞങ്ങള് റോഡിന്റെ മോ ഞങ്ങള് വീടിന്റെ മുമ്പെ റോഡാണ് ആ റോട്ട്മെക്കെ ഒന്നും വെള്ളത്ത്ല്ല അന്റെ തായെ ഒരുപാട് ഇതുണ്ട് സ്ഥലണ്ട് ഉയർന്ന സ്ഥല ആയതോണ്ട് നമക്ക് നല്ല രീതിൽ ഇങ്ങനെ മരങ്ങള് എന്റെ ഇടയിൽക്കൂടെ ഒക്കെ നല്ലോ പുഴകളൊക്കെ ഇങ്ങനെ കാണാം
ആഹ് പ്രശ്നൊന്നും വരൂലാക്കാരും ല്ലേ വെള്ളപ്പൊക്കത്തിന്റെ ഇങ്ങക്ക്
ഇവിടെ നല്ല
ആഹ്
തണുപ്പും ആഹ കേ ന്നില്ലേ
ആ കേക്കണ്ട് കേക്കണ്ട്
ഇവിടെ നല്ല ഭംഗിയാ കാണാൻ കുട്ടിയൊ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു ഏരിയ
ആഹ് ഫോട്ടെടുക്കാനൊക്കെ ആൾക്കാര് വരലിണ്ടോ പൊർതുന്ന്
ആഹ് പൊറത്ത്ന്നല്ല ഇവിടെയൊള്ള അങ്ങനെത്തെ പോട്ടങ്ങളെടുക്കും.
ആ ആ സ്ഥലം നല്ല രസമുണ്ടാവുല്ലെ കാണാന്.
ഇവടെ ഒരു ജനനിധിയൊക്കെ ഉണ്ട്. അപ് നല്ല രസാ കാണാന്.
ആ അ ഫോട്ടൊ എടുക്കാനൊക്ക ആൾക്കാര് വരണ്ടവൂലേ
ആ പിന്നവിടെ മൊ നല്ല മൊളങ്കാട്ണ്ടപ്പം മുളങ്കാട്ണ്ടാവുമ്പോ ഭയങ്കര തണ്പ്പാണ് അ എല്ലാരു അയിന്റെ ഒരു വിധ ചെക്കന്മാരും മാ അയിന്റെ ചോട്ടിലുണ്ടാവും തണുപ്പും കൊണ്ടേ.
അഹാ ചൂട് ചൂടില്ലാത്തോട്ത്ത്ക്കല്ലേ ആൾക്കാര് വരിക
ആ ചോട്ടിലെപ്പളും ആള്കളാ. അങ്ങനേക്ക പേക്കും വണ്ടിയൊക്കെ നിർത്തിക്കാണങ്ങനെ.
ആ കാണാനും വരണണ്ടാവുല്ലോല്ലേ
ആ കാണാന് തന്നെ അവിടെ ഏകദേശം എല്ലേലൊക്കെ ഒരുവിധം ആഹ് അവിടെയാണ് തങ്ങല്.
ആ എട്ത്തില്ല ഒരാക്കാരല്ലേ
ചെല്ലൂര്
ആ താഴത്തെ വീടുകൾ കൂടിയപ്പോ വള്ളം കേറലുണ്ടോ
ഏ അങ്ങനെ വര്ണ വെള്ളപ്പൊക്കൊക്കെല്ലാന്നിങ്ങനെ പോലെ മുറ്റത്ത്ക്കൊക്കെ വരുന്നല്ലാതെ അങ്ങ ത്രക്കൊന്നുല്ലട്ടാ വീട് പോയാ കൊ ച്ചും കൂടി കുണ്ടിലാണ്
ആ അപ്പൊ പിന്നെ നെറഞ്ഞു വരുമ്പഴ്ത്തേന് മഴ നിന്നാലക്ക കൊഴപ്പൊണ്ടാവൂല അല്ലെ
ആ പണ്ടൊ
മഴ കണ്ടിന്യൂസായിട്ട് പെയ്താലായിരിക്കും പ്രശ്നം മഴ നല്ലോണം പെയ്താലക്കരം പ്രശ്
ആ ആ ഞങ്ങക്ക് പിന്നെങ്ങ ബുദ്ധിമുട്ട് ഇങ്ങട്ടില്ല ഇവിടെ നങ്ങള് നല്ലൊരു സ്ഥല ടകളാണ്
ആ ആ വള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവൂലല്ലോ ല്ലെ തോണ്ട് ആ ആ എപ്പഴും നറഞ്ഞിട്ടായിരിക്കും പൊഴ
പൊഴ ഇപ്പൊ മഴാലിപ്പോ കൊറച്ച് വെള്ളം കുറവാന്നെ ഇപ്പചീ മേലൊഴുവൻ ചീപ്പ് ഇട്ടോണ്ടേ
ആ
കൊറച്ച് വെള്ളം കൊറച്ചൊന്നുയർന്ന നേരപ്പന്നെ എപ്പ ഉയരും ചെലപ്പ തായും ആദീല് ഇങ്ങനെ നിക്കാണ് നല്ല ഉയർന്നു ട്ടു ഇല്ലാറഞ്ഞ്
ആ കുണ്ടൊക്കെ ണ്ടോ
എങ്ങനെ
കുണ്ടൊക്കെ ഇണ്ടോ പൊഴയില് നല്ലോണം
ആഹ് നല്ല ആഴൊക്കിണ്ട് ഇവിടൊക്കെ മണല് എടുക്കണ ഏരിയല്ലേ
അത് നല്ല കുണ്ടുണ്ടാവും എവിടെ എന്താറിയില്ലാലേ
ആ അല്ലെങ്കിലും ഇവിടെ ചളിയാണ് അധികോം
ചളിയോ ആഹ്
ഞങ്ങള ഇവിടെ തന്നെ ഒരുപാട് ഞങ്ങളിവിടെ ഞങ്ങളെ വീടിന്റെ തായെക്കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ജലനിധിയൊക്കെ ഇള്ളേന്റെ അടുത്തു കൂടെ അവിടെ കൊറെ ഏഹ് പേരാ കുളിക്കാനൊക്കെ എറങ്ങല്ലേ നമ്മള് ബംഗാളിസുകളൊക്കെ ആഹ് അന്നാവെ വെള്ളപ്പൊ ക്കത്തിന്റെ സമയത്ത് മൂന്ന് ബംഗാളികള് ഒഴിക്കില് പെട്ടി
ഓ ആ അറിയാത്തോല് എറങ്ങാൻ പറ്റിണ്ടാവൂല ല്ലെ
അടി അന്ന് ഇവർക്ക് അറിയി